ആഹ് കേൾക്കണില്ല ആഹ് ആഹ്
എന്തൊക്കെയിണ്ട് വിശേഷം? ഇന്നത്തെ കാലാവസ്ഥ ഏങ്ങനെ നല്ലതാണോ?
ആഹ് മഴണ്ട് വെയിലില്ല നല്ല മഴ പെയ്തു ഇപ്പൊ ഉച്ചക്ക് ശേഷം നല്ല മഴ പെയ്തു
ആഹ് ആ അവിടെയാണ് ഇവിടേം അങ്ങനെന്നെ നല്ല മഴേണ് ഇപ്പം കൊറച്ചൊരു കുറവുണ്ട്
തണുപ്പുണ്ട് മഴ മഴക്കാറുണ്ട് തണുപ്പുണ്ട്
ഉം ഉം
ഉം എന്നാലും ഇന്നലെ നല്ല ചൂടായിരുന്നു വെയിലിന്റെ ചൂടായിരുന്നു ഇന്നലെ
അതെ എന്നാലും രാവിലെ നല്ല മഞ്ഞാര്ന്ന് വീച്ച
ഉം ആഹ് ഉച്ചക്ക് നല്ല ചൂടരുന്നല്ലട്ടോ പിന്നെന്താ ഫുഡൊക്കെ കഴിച്ചാ
ഓ ഫുഡ് കഴിച്ചു കഴ്ഞ്ഞ് ഇഞ് ചായന്റെ പരിപാടിയിലാണ് ആഹ് ചായക്ക്ന്ന് കുട്ച്ച് ഇന്ന് ഞാന് ചക്ക കൂട്ടാ ഇണ്ടാക്കിനി
ആഹ് മഷാ അള്ളാഹ് ഉം ഇങ്ങളെ വീട്ടില് ചക്കിം മാങ്ങ്യക്ക് ക്കെ ഇണ്ടാവൊ ല്ലേ
ഓ ചക്കിം മാങ്ങ്യേക്കിഷ് ഇഷ്ടം പോലെണ്ട് അഹ് ലാസ്റ്റിക്കെ ഇണ്ടാവൊള്ളൂ അപ്പം വെള്ളം കുടിച്ചിണ് മഴെയ്താണ്
ആഹ് എന്റെ സ്വന്തം വീട്ടില് അങ്ങനെണ് ചക്കി മാങ്ങ്യെക്കെ ഇള്ള സ്ഥലാണ് അവിടെ ആ സമയത്ത് കല്യാണം കഴ ച്ച് കൊടുന്ന സ്ഥലത്ത് ചക്കില്ല മാങ്ങീല്ല ഒരു കുന്തൂല്ല അവിട്ന്ന് എന്തേലും കൊണ്ടുവരണം അവടെ പോയാ എന്തേലും കഴിക്ക അത്രന്നെ ചക്കൊക്കെ നെ മറ്റേ ഇടിച്ചക്ക ഉപേര്യച്ച് തിന്ന അതേപോലെ ചക്ക വറുത്ത്ട്ട് ചക്ക വറത്തിട്ട് ഈളാക്കി ചക്ക വറത്തിട്ട് മഞ്ഞപ്പൊട്യക്കെ ഇട്ടിട്ട് വറക്കുലെ
അഹ് ആഹ്
ഈ കടേന്നൊക്കെ വേടിക്കാൻ കിട്ടൂലേ ചക്കവറവ് അങ്ങൻത്തത്
ആഹ് അത് ആഹ് ആഹ് പിന്നെ എന്തോ അത് കൊണിക്കാണ്ടാ പരിച്ചില്ലല്ലല്ലോ
ഏ
കൊണിക്കാണ്ട് അങ്ങനെ മറക്കലേ അതോ
ഉണക്ക ഉണക്കണ്ടാ നമ്മൾ പച്ചപ്പറിച്ചിട്ട് ഏ പിന്നെന്താണ് ഇങ്ങനെ ചെറുതായിട്ട് ഇളാക്കിട്ട് അതില് മഞ്ഞപ്പൊടി ഉപ്പിട്ട്ട്ട വെളിച്ചെണ്ണൽ വർക്ക്
ആ ആ
നമ്മള് കടയിൽന്ന് മേടിക്കൂല പാക്കറ്റ് ചക്കാവ റവ് ആ അങ്ങനെ ഉണ്ടാക്കാം
ഉം ഞാൻ ഇത്തത്
മ് മ്
ഇതേപോലെ ഞാന ദിവസം വറുത്തിട്ട് അത് പിന്നെ വ നക്കുമ്പ കൊറച്ച് നെരിക്കും നല്ലതില് നക്കും പിന്നെ കൊറച്ച് കഴുമ്പോ തണുക്കുമ്പോ അങ്ങോട്ട് സോഫറ്റ് പോവാ ആവാ
അത് ചക്ക പലതറുണ്ട് വറക്കാൻ പറ്റിയ ചക്ക വേറൊണ് അങ്ങനെെ അങ്ങനെയൊക്കെ ഉണ്ട് ഉ ഉ ഉ
നമ്മള് കടയിൽന്ന് വാങ്ങുമ്പോ ആ ഭരണിൽ ആ സ്ഥാനം തണുക്കണില്ലല്ലോ ഇങ്ങനെ സോഫ്റ്റ് ആയി
ആഹ് ആഹ് ആ അതന്നെ മതി പലതരത്തിലാണ് ച ചക്ക അപ്പൊ ആര് കടയിലേക്ക് കൊടുക്കണക്കെ നല്ല ചക്കല്ല കിട്ടുക വ വറക്കാൻ പറ്റി ചെക്കല കട്ട വീട്ടിൽ ആരെങ്കിലും ണ്ട് ഉമ്മക്കെ ഉണ്ടെങ്കില് ഉമ്മ താത്താർ ആരെങ്കിലുംക്കെ ഉണ്ടെങ്കില് ചോദിച്ചാൽ മതി ഇത് ഈ വത് വറക്കാൻ പറ്റിയ ചക്ക ഏതാണെന്ന് ചോദിച്ചിട്ട് അവരോട് പറഞ്ഞാ മതി അപ്പൊ അവര്ട്ടരും ഉം
ആആ മ മൂത്ത ചക്ക ഉണ്ടാക്കല്
നല്ലോ മൂ മൂക്കണ്ട
മൂക്കണ്ടല്ലേ ഒരു മേഡിയം മൂപ്പ
ആആ
ആ
ഉം
ചായ പിടിച്ചോ അതന്ന
വെച്ചിട്ടില്ല ഞാന ഒന്നക്ക കിടന്ന് ഉറങ്ങിയിട്ടില്ല അവിടെ കിടക്ക ഉറങ്ങേണ്ടച്ചിട്ട് ഉറങ്ങ കഴിഞ്ഞാ രാത്രിയാവുമ്പോ ഉറക്കം കിട്ടില്ല അപ്പൊ ഞാൻ ഉറങ്ങണില്ല വച്ചിട്ട് അ കഞ്ഞ ചീത്താറി ഈ പകൽ ഉറങ്ങാൻ നിക്കണ്ട ഉം അപ്പൊ ഞങ്ങനെ എന്തെങ്കിലുംക്കെ പിന്നെ എന്താണ് അടിക്കളത് എന്തെങ്കലുമൊക്കെ അടിച്ചോന്ന് പറയുമ്പോ മെഷീൻട അട എന്തേലുമൊക്കെ തുന്നി വിട്ടതൊക്കെ അടിക്കന്നല്ലാണ്ട് പുറത്തുന്നു ഒന്നും മേടിച്ച അടിക്കൂല്ല അങ്ങനെ എന്തെലുമൊക്കെച്ച ഉ
ഉം അങ്ങനന്ന ഞാനോ
അത എങ്ങനെ എങ്ങനെവിടെ ആ അല്ലെങ്കി ഇങ്ങനെ നടക്കുവൊക്കെ ചെയ്തോ ഭക്ഷണം ഒക്കെ കഴിച്ചാലോ അപ്പൊ അങ്ങനെ അങ്ങനെ അങ്ങോട്ട് ക ഇങ്ങ നടന്നാ മതി
ആ ആ ആ നടക്കണ നല്ലതാണ്
ആ
രാവിലെയൊക്കെ നല്ലതാണല്ലോ നമുക്ക്
ഉം ഉ
പച്ച ഓറോന്നും തോന്ന തിന്നരുത്ല്ല പറയല മോട്
ആ ചോറ് കഴ ചോറ് കൂടുതൽ കഴിക്കരുത് രാത്രിയൊക്കെ കൊറവ് രാത്രി തീരി ചോറ് തിന്നിരു തിന്ന ഞങ്ങൾക്കൊരു ഡോക്ടർ പറഞ്ഞന്നതാ ചോറ് അധികം രാത്രി കഴിക്കരുത് വേറെ എന്തെങ്കിലുമൊക്കെ ഭക്ഷണം...... നല്ല ഫ്രൂട്ട്സ് സാലാഡ് പിന്നെ എ..... അരി മറ്റേ ദോശ ഇഡ്ലിയ അങ്ങനെ ഇതിലൊക്കെ രണ്ട മൂന്നെണ്ണൊക്കെ ചോറ് ചപ്പാത്തി അങ്ങനത്തൊക്കെ എന്തെലും കഴിക്ക അല്ലാണ്ട് ചോറ അധികം തിന്ന......? ന്ന് പറയും......
ഉം അതന്നെ അങ്ങനത്ത തന്നെ തോന്ന തോന്നിയരുതല്ലോ.... എന്തായാലും അരിവക്ഷണംയാലും തോന്നാൻ പാടില്ല.....
ഉം ഉ ഉ അസുഖങ്ങൾ കുറയുംതാണ്......
ആ..
ചോറിന്നാണ് രോ അസുഖങ്ങള്ൾ വരുന്നത് ഉ.....
ആഹ ചോറാണ് ഭയങ്കര കേട്..... നിങ്ങളെ വീടിന്റെടുത്ത് ഒരാക്കുഇതേ പോലെ........ ഷുഗർ വണ്ട് കാലന് നരമ്പിന് ബാധിക്കുന്നു... എന്നിട്ട് ഓരോട് പിന്നെ ചോറ് എത്ര തിുന്നല വെച്ച പോലല്ലോ...... ചോറിനൊരു പ്ലേറ്റ് .... ആഹ ഡോക്ടർമാര് പറഞ്ഞു ചോറ് പരമാവധി കൊറക്കൻ..... അപ്പൊ ഒരു പറഞ്ഞത്തെ ചോറല്ലാതെ എനിക്ക് നിക്കാൻ കഴിയുലാന്ന്....
ആഹ...., ചോറ് ചോറ് പരമാവധി കൊറക......
ഉ അല്ലെങ്കിലും ഈ മലയാളിയക്കെ നമ്മക്ക് നമ്മുക്ക് ചോറാണല്ലോ അധികം.......
ഉം ചായക്കെന്താ സ്പെഷ്യൽ ഉണ്ടാക്കിയത്........
ചായക്ക ചക്ക........
ആഹ് .... ഉ ചക്ക കൂട്ടാാന് കുട്ടികളക്കൊക്കെ കഴിക്കുവോ.....
കുട്ടിയൾക്ക് വല്യ ഇഷ്ടമല്ല അവിടെ ഉമ്മ ഉണ്ട് ഉമമാക്കും ഞങ്ങൾക്കും മൂത്തവച്ചം .... ... പോരിക്കും അങ്ങനെ കൊടുക്കും....
ആശരി......
ഉ ഓല അപ്പുറത്തെ വീട്ടിലാണ് പക്ഷെ ഞങ്ങള്ൾ വെക്കുമ്പോ ചാക്ക കൂട്ടാ ഒരുക്കിച്ച.....
ആആ....
മുത്തച്ഛി വരും ഞങ്ങൾ അ കൂ ഒരുമിച്ച് എരിഞ്ഞ ഉണ്ടാക്കിട്ട് ഉ ഒരുമിച്ച് ഇവിടെ വെച്ചിട്ട്.....
ആൾക്കാാര് വേണം കഴിക്കാാന്...... ക്കൊക്കെ തിന്നണമെങ്കിൽ ആൾക്കാാര് വേണം ഈ ചക്ക കൂട്ടാനൊക്കെ ആൾക്കാരുണ്ടെങ്കില് നമ്മക്ക്..... ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്ത് ആരുുംല്ലെങ്കിൽ എന്തിന പ....... ഉണ്ടാക്ക ഞമ്മക്ക് ഒരാൾക്ക് മാത്രമായിട്ട് ഇണ്ടാക്കുമ്പോ.......
ആ ഇതുണ്ടാവല......
ചക്ക ചക്ക അങ്ങനെ പൊരിക്കൂട്ടാ ചക്ക അങ്ങനെ പഴുത്ത ക്ക മാ മൈദമാവിൽ മുക്കി പൊരിക്കും അതൊക്കെ ഇഷ്ടമാണ്......
ഉം ഏ മൈ മൈദമാവിര മുക്കിപൊടിച്ചു ചക്കാ.....
മൈുതമാവിൽ മുക്കി പൊരി..... ഒരു ലക്ഷമായി ഇത് പൊടി എടുക്ക ഉം ഒരു ലക്ഷമായി ഇത് പൊടി എടുക്കുക..... ഒരു ശേഷം ഉപ്പ്ടുക...... തുള്ളി വെള്ളം ഒഴിക്കുക എന്നിട്ട് മിക്സിൽ ഇട്ടിട്ട്ണ്ട അടിക്ക.... പിന്നെ ഒരു ലേഷം അപ്പസോട എന്തെങ്കിലും ഇട്ടാ മതി കൊറത്തന്ന് ഉള്ള ഇട്ടാ മതി.....
അല്ല ഈ ചക്കി മിക്സി കിടണോ......
ചക്ക മിക്സിട്ടണ്ട ചക്ക....... ചക്ക അങ്ങനെ പിന്നെന്താണ് ചക്കക്കുരു കളഞ്ഞിട്ട്...... പഴുത്ത ചക്കട്ട ചക്കക്കുരു കളഞ്ഞിട്ട് അത് ഈ പിന്നെ മൈ മൈതമാവല് ച്ച് നമ്മള് പഴൊക്കെ പൊരിക്ക്ണില്ലേ അത്പോലെ തന്നെ ഉം നല്ല ടേസ്റ്റ് ആണ് ഉം അതും ചെയ്തോക്ക് നല്ല ടേസ്റ്റ് ആണ് ഉം ചെയ്യാറ്ണ്ട് ഞാൻ പ പഴുത്തച്ചക്ക കിട്ട്യാൽ ഞാൻ അങ്ങനെ ചെയ്യാറ്ണ്ട്
ഏഹ് ഇന്ന് ചെയ്തോക്കണം ഇവടെ ഞങ്ങൾക്കൊന്നും അറിയില്ല ഇങ്ങനെ
ചക്കോണ്ട് എന്തെല്ലാം കാര്യങ്ങളുണ്ട് ഓഹ് ചക്കട ഉള്ളീന്നൊക്കെ വന്ന ആളാണ് ഞാൻ
അത് ശരിയ അപ്പങ്ങക്ക് എല്ലോം അറിയ ചക്ക ചക്കക്കുരോണ്ട് കൊറെ പറയണേക്ക ചക്കക്കുരു കൊണ്ട് പായസം ഉണ്ടാക്കണതും
പറങ്കി മാങ്ങെ
പറങ്കി മാങ്ങനോട് ബുൾ ബുളല്ലേ
പറങ്കി മാങ്ങോണ്ട് എന്തെല്ലാനം ഇണ്ടാക്കും
ഏഹ് ബുള് ബുള്
ഏഹ് പറങ്കി മാങ്ങോണ്ട് ഇത്ണ്ടാക്കും മറ്റേ ഏഹ് മറ്റേ എന്താണ് കമറൊട്ടി പറഞ്ഞ സാധനം അത്ണ്ടാക്കും ഉം ഉം പിന്നെ പറങ്കി മാങ്ങ ജു-വെ ജ്യൂസടിക്കും അഹൊക്കെ ആഹ് അതൊക്കെ ഞങ്ങളെ നാട്ടിലുള്ളതാണ് സാധനങ്ങളൊക്കെ അവടെ ഉം കെഴക്ക് കെഴക്ക്‌ രാജ ജ്യണ് അപ്പൊ പിന്നെ എന്താണ് അങ്ങൻത്തെ സാധനങ്ങളൊക്കെ കൂടുതലൂണ്ട്
ഊം അല്ല പറങ്കി മാങ്ങ നമ്മള് പാല് പാർന്ന ജ്യൂസ്‌ അടിച്ചല്
പാലൊഴിച്ചിട്ട് ആഹ്
ഏഹ്
ഓഹ് പാലോഴിച്ചിട്ടന്നെ അപ്പം
കപ്പനോട് ജ്യൂസ് അടിച്ചും
തട്ടിയും തണ്ണി മത്ത തണ്ണിമത്ത പാലൊഴിച്ച് ജ്യൂസടിച്ച നല്ല ടേസ്റ്റ് അല്ലേ
ആഹ് അതന്നെ പിന്നെ പൂളല്ലേ കപ്പ അതിനോട് ജ്യൂസടിച്ചും
ജ്യൂസടിക്കെ ഇല്ലില്ല അത് ജ്യൂസടിച്ചിട്ടൊന്നും ഇല്ല
ഏ അയ്നോടടിച്ചു നല്ല ടേസ്റ്റാ
ആ ജൂസടിച്ചിട്ടൊന്നൂല്ല ചക്കക്കുരൂം ചക്ക ചക്കക്കുരൂം ആ ച കക്കുരൂം പിന്നെന്താ പാലും കൂടിട്ട് ചൂസടിച്ചാ
ആ അത്ണ്ട് പിന്നെ ചക്കക് ചക്കക്കുരോണ്ട് പായസ്സണ്ടാക്കും
ആ അത് നല്ല ടേസ്റ്റാ
ഉം പിന്നെ കപ്പ കപ്പ പുയ്ങ്ങീട്ട് പിന്നെ ഞമ്മള് പാലും പൻസാരീം ഏലക്കായൂട്ട് ജ്യൂസടിച്ചാ
അ അങ്ങനെചെയ്യിൻണ്ടല്ലേ അതിൻക്കറിയില്ല ഉം
ആ നല്ല ടേസ്റ്റ നമ്മടെ സ്കൂളില് പരിപാടിന്റന്ന് ഞാൻ അടിച്ചു കൊണ്ടേന്
ആ ആ
ഉം അമ്മമാർക്കിങ്ങനെ എന്തെങ്കിലുസ്
കുട്ട്യോളൊക്കെ എന്താ ചെയ്യ്ണ് പഠിക്ക ഉ ചെറിയ മക്കളാ
അല്ല വല്താ നാലാള്ണ്ട്
നാല് കുട്ടേളാ ആ വല്ല്യത് പസ് പ്ലസ്റ്റുലാ
പ്ലസ്ടു പ്പൊ പ്ലസ് ടു ആണ് രണ്ടാമത്തോളും ഉം മൂന്നാളും രണ്ടാമ ത്തോള് എട്ടിലാണ്
ഉം
ത് മോള് വലുത് മോന് പിന്നെ മൂന്നാമ ത്തോള് മോള് ഓള് നാലാംക്ലാസ്
ആആ
പിന്നെ ചെറുത് മോനാണ് ഓന് മൂന്ന് വയസ്സാവ്ണേയുള്ളു
മൂന്ന് വയസ്സാ ആ ചെറിയ മോനുണ്ടല്ലേ? ഉം ആയിക്കോട്ടെ ശരിട്ടാ ഓക്കേന്നാ ഉം-